മഴായിരുന്നു ന്നൊക്കെ രാവിലെ അവിടൊക്കെ മഴയൊക്കെ ഇണ്ടോ
വല്യ മഴയില്ല ചാറി പോയടോ
ഫുഡ്ഡൊക്കായോ
താ ഫുഡൊക്കായി ഇനി കഴ്ക്ക ണം അ അങ്ങനത്തെ ഒരു ലെവലിലാണ് നിക്ക്ണെ അവിടെ കഴിഞ്ഞോ ആ മക്കളെണീറ്റ്പ്പൊ മദ്രസ് പോയി പിന്നെ പോയൊര്ണ്ട് അങ്ങനക്കൊരത്തില് ഒരെ ലെവലില് പോയര്ണ്ട് പിന്നെ പാടുകൾ നല്ല മഴ പെയ്തൗടെ
കുഴപ്പൊന്നുല്ല സുഖായിട്ട് പോണ് ഇല്ല ചെർതായിട്ടൊക്കെന്നെ മഴ പെയ്തു അങ്ങനെ മൂടികെട്ടി നിക്ക്ണ് ണ്ട് അതന്താന്ന് വെച്ചാല് ഇവിടെ മരത്തിന്റെ കുടിലികളായോണ്ട് എക്കുല്ലേ ആ ഒരു ഇര്ട്ടാണ് മ മയക്കാറ് വന്ന് കഴിഞ്ഞാല് അങ്ങട്ട് ഒരു വൾച്ചണ്ടാവുല്ല ഒരു ഇങ്ങനെ മങ്ങിയിട്ട് ള്ള ഒരു ഇത്ണ്ടാവ
ആ ശരിയ
മ്
പിന്നെന്തക്കെ
ഇപ്പൊ എല്ലാരും എണീറ്റില്ല ഞാന് ഇവിടെ ഓട്ടട ഇണ്ടാക്ക്ണ്
ഏ ഓട്ടടെലാ
മ് ഞ് അയ്‌ന് കറി
ഓട്ടടേം
ഏ മുളകിട്ടൊക്കെ ആകുമ്പോ ഇന്നലെ രാത്രി മീൻ കൊണ്ടന്നീന്ന് അതാണ്ട് മൊളകിട്ട് വെച്ച് പിന്ന അപ്പ കൂട്ട്ണ ആവശ്യ വന്നിട്ടില്ല
ഏ മത്തി രസണ്ടാവും നല്ല മത്തില്ലേ ആ പഞ്ഞി പഞ്ഞി നല്ല പഞ്ഞിണ്ട് ആ ഇവിടെ അങ്ങൻതന്നെ മത്തിന്റെ നല്ല സീസണ നല്ല ടേസ്റ്റ് ണ്ട്
ഇവ്ട വന്നേല്ലേ കൂടുതലും ആ തരിതരിള്ള പഞ്ഞിയണ്
ആ ൻക്ക് തരിതരി ള്ള ആ തരിതരിള്ള പഞ്ഞിയെല്ല ഇഷ്ടം മറ്റേത്ണ്ടല്ലോ
മറ്റേതല്ലേ ക്ക് തരി തരി ഇഷ്ട്ടല്ല പക്ഷെ ഞാൻ മറ്റേത് പിന്നെ സർച്ച് ചെയ്തേക്കാ അപ്പത് തിന്നപ്പോ
ആ ന്ക് ഇഷ്ട്ടാണത്
റേറ്റ് പ്പൊ തൊടക്കത്തിനേക്കാള് കൊറച്ച് റേറ്റ് കുറഞ്ഞ്ല്ലേ നല്ല റേറ്റ് ണ്ടായിരുന്നു ആദ്യം ഇവടെ ആ ഇപ്പൊ കുറഞ്ഞ്പ്പേര്ന്നു ആ നൂറ് പറ്റില്ല ഇരുന്നൂറ് അതന്നെ ഒരു കൊറച്ചിലായിട്ട് തോന്നി കാരണം പഞ്ഞിണ്ടായതോണ്ടേ
ആ ആ നല്ലരസണ്ട് നൂറ് ഞ് നൂറ് രൂപക്ക് കിലോല്ല് കൊറേ കിട്ട് ണ്ട് എത്രോ ചിലത്
ഉം നല്ല വരുന്ന സ്ഥലേക്കാരം കിട്ടുന്ന ഏര്യ ഇവിടെ കൊറച്ച് ഉള്ളിലോട്ടായതു കൊണ്ട് ഇവിടെ നിക്ക് ചെല വരവ് ചെിലവ് കൂടുന്ന കൊണ്ടായിരുന്നു
ആ വരുന്ന ആ അത് ശരിയാ അങ്ങനെ ഉണ്ടാവും ഉം കൊണ്ടീ തരുന്ന ചെലവുണ്ടാവല്ലോ ഉം ഉ പിന്നെ എന്നിട്ട് ഓട്ടട നന്നാവ്ണ്ടോ എന്താ ഈ ഇങ്ങനെ ഉണ്ടാക്കാട്ടെ എ റെസിപ്പി പറഞ്ഞോക്കട്ടെ നോക്കട്ടെ
അരി വെള്ളത്തിലിട്ട് അരച്ചി അതിന് കൊറച്ച് ചോറ് കൂടിടും കുറച്ച് തേങ്ങടും
ചോറ് എല്ലാ ചോറ് എത്ര ഇടും ഒരു ഒരു രണ്ട് ഗ്ലാസ് അരിക്ക്
ല്ല ചെറിയരു ക്ലാസിലൊക്കെ എടുക്കയാണെന്നുണ്ടെങ്കിൽ നമ്മള് കുപ്പി ക്ലാസിന്റെ ഒക്കെ ഒരു അരക്കൊക്കെടുക്കുവയാണ് കാരണം രണ്ട് ഗ്ലസ് അരിഇടുഎ അങ്ങനെ രണ്ടു ഗ്ലാസിക്ക് അര ക് എന്നുള്ള നിലയി അങ്ങനെ ഇട്ടുള്ളോ ചോ എന്നാ പിന്നെ നല്ല സോഫ്റ്റ് ഗ്യാസ് ടുപ്പമ്മ തന്നെ ചുടല് ചട്ടിക്ക്പ്പം ഗ്യാസിന്റെ തീ തയ്ക്കണം മറ്റേത് അടുപ്പതന്നെ ആയിരുന്നു
ആ ഞാന് അങ്ങനെ തന്നെ അപ്പൊ ഗ്യാസ് മലായപ്പം ഗ്യാസിന്റെ ഒരു ഇതില് അങ്ങനെ മൂപ്പന് നിക്കുന്നുണ്ട്
ആ മറ്റേത് അടുപ്പിന്റെ ചൂട് കിട്ടിട്ട് നല്ലങ്ങെ കത്തിയാണ് ചൂട് കട്ട കിട്ടീട്ട് ഗ്യാസ് വലിയ ഇഷ്ടണ്ടർന്നില്ല ചട്ടിക്ക് അപ്പൊ ഒരു സുഖം കിട്ടീനില്ല
ഇപ്പ ചട്ടിക്ക് നല്ല സുഖ ഉണ്ട് ഗ്യാസിന്റെ തീയും മതി ഗ്യസിന് വെ ല കൂടിയത കൊണ്ട് ചട്ടിം വെ അങ്ങനെ പിന്നെ വിറകടപ്പിലേക്ക ഒന്ന് ഇട്ട് നാറിക്കേണ്ടാന്ന് പറീണ്ട്
ഉം പക്ഷെ ആ വ കിടപ്പില ഉണ്ടാക്കണം വേറെ
ആ ടേസ്റ്റ് വേറെ തന്നെ അത് വളരെ ശരിയ അ ഞാൻ എൻ്റെ എളച്ചൻ പറയും താത്താ അവിടെ ഒരു ദിവസം വിറകടുപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിണ്ട് നിക്കയാണേ ഇപ്പൊ മൂപ്പർ ഇങ്ങനെ കഴിക്കാനി രിക്കണണ്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് സാധനം തീരുണ്ട് ആ അഞ്ചാറെണ്ണമോക്കെ തിന്നേ ആള് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലടോ എനിക്ക് ഇവിടുന്ന് പോവാൻ കഴിയും അയ്യോ ഞാൻ പറഞ്ഞ് നിങ്ങള് ഉണ്ടാക്കിക്കോളി ധൈര്യ ഉണ്ടാക്കി ഞൻ വന്നിട്ട് വേണം മാവ്കൂട്ട എന്നിട്ടുണ്ടാക്ക ഇന്ന് നാല് പൊടി വെച്ചിട്ടുണ്ടാക്കൂ ഈ ഇണ്ടാക്കൂ
ആ പൊടിച്ചിട്ടുണ്ടാക്കും ചുടുവെള്ളം ഒഴിച്ചിട്ട്ങ്ങനെണ്ടാക്കും ക്കാറുണ്ട് ഉം ആ
ഈ അങ്ങനെ ചെയ്യല് പൊടിച്ച ഈ തേങ്ങ എങ്ങനെ റിടണോ അത ആയിരിക്കും തങ്ങ അരക്ക പെടല്ല ചെയ്യ തോന്നല്ലേ ചെലോല് ല്ലേ ന്റെ അയൽവാസി ഇണ്ടാക്കുമ്പോ എന്തോര് ടേസ്റ്റ് തേങ്ങ വേണം തേങ്ങ ഇല്ലാത്ത നാട്ടിൽ
തേങ്ങ നല്ല തേങ്ങ നല്ല ഇട്ടാല് അത് കറിയില്ലെങ്കിൽ തന്നെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാല്ലോ നമ്മള് ഗോതുമമ്പ്ദോശന്റെ പോലെ
ഞൻ തേങ്ങയും തേങ്ങയും കൂട്ടി തന്നെയും ചോറും കൂടി കൂട്ടി അരക്കും എന്താ ടേസ്റ്റ് സുധമായിരി മാവുണ്ട് അപ്പൊട് ബാക്കി ആയപ്പോ കുത്തപ്പം വേണോ ചോദിച്ച ഞാൻ തിന്ന് നല്ല ടേസ്റ്റ് മോളെ ഞാൻ പറയാ അപ്പളെ ഞാൻ ചോദിച്ചത് പ്പി ഒന്ന് പറഞ്ഞു തരി നല്ലോം തേങ്ങ ഇടണം അപ്പഴാ ടേസ്റ്റ്
ആ കൊള്ള ചെയ്യാ അങ്ങടിന്ന്
ആ വാങ്ങി വരൂല്ലേ അതന്നെ എവിടെ അവസ്ഥ തേങ്ങ തെങ്ങ് കളൊന്നും ഇല്ല തെങ്ങ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ അതിലുള്ളന്നെ എപ്പഴെങ്കിലും ആണ്
അതാണ് അത് നമ്മളീ ഫുഡിന്റെ വേസ്റ്റ് ഇല്ലയേ നമ്മൾ ഈ ചോറ് കറിയൊക്കെ അത് തെങ്ങിന്റെ ഇതിലേ ഒരു കൊറച്ച് കല്ല്കള് ഇങ്ങനെ വെച്ചൊണ്ട് തടായിട്ട് ഉണ്ടാക്കിട്ടാലേ നമ്മൾ ഈ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ അതി അടിക്ക് ഇട കിട്ടാ മതി പിന്നെ വേനലൊക്കെ ആവുമ്പോ അങ്ങോട്ട് മുറ്റ കളി ആ കൊഴപ്പില്ല ആ ഇറങ്ങണം ഇല്ല മണക്കൂല കാരണം എന്താ വെച്ചാല് നമ്മള് ഈ ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ അടുത്തുള്ള ചക്കെ അല്ലെങ്കിൽ ഒരു കൊള്ളി കഷ്ടമൊക്കെടുത്താണ്ട് ആ ഫുഡ് വേസ്റ്റന്റെ മേലക്ക് അവിടുന്നെ മണ്ണ ഇട്ട് കൊടുാൽ മതി അത് അതിന്റെ അടിയിൽ വെട്ട് കഴിഞ്ഞാല് പിന്നെ മണം ക ന്നുംണ്ടാവില്ല അത് എനക്ക് എങ്ങനെ മനസ്സിലായച്ചല് എന്റെ കാല് കേടന്നണ്ടിരിക്കുമ്പോ അമ്മ കണല് അന്ന്ണ്ടാക്കണ ഉം ചെറുപയറ് വമ്പയര് പരിപ്പ് അ തേപോലെ അങ്ങനത്തെ ഫുഡോളല്ലേ കൂടുതലും രാവിലെ കറിക്ക് യൂസാക്കിന്നത് ആ അ പിന്നെ ആ അപ്പോ അത് കുട്ടികൾക്ക് എത്ര വല്യൊരു തുണ്ടാവൂല്ലല്ലോ ചെറുപയറും വമ്പയറും പരിപ്പും ല്ലേ ഇത് അങ്ങനാവുമ്പോ കറീല് പിന്നെ കൊറ ച്ച് ണ്ടാക്കാന് ഉമ്മച്ചിക്ക് അറിയൂല്ല തോനെണ്ടാക്കി ശീലായിപ്പോയി ഉമ്മച്ചി വലിയ കുടുംബത്തിന്ന് ഞാന് ഇപ്പൊ കൊറച്ച് കൊറച്ചുണ്ടാക്കണെല്ലേ അപ്പോപ്പിന്നെ ഫുഡില് കുറേക്കെയിങ്ങനെ വേസ്റ്റ് വരും
ഉം
ഇതെല്ലാം അയിന്റെ ഉള്ളില്കൊണ്ടോയി ഒയിക്കും എ അത് ഞാനാ അ കാല് കഴുകലിന് മുമ്പ്ന്നെ കൊറെ കല്ല് അടെ ബാത്റൂമിന്റെ കുഴി കൊ കൊണ്ടുവന്നതിങ്ങനെ ഉം നശിച്ച് പോണ്ടാവിചരിച്ചികാണ്ട് തെങ്ങിന് ചുറ്റും ഇങ്ങനെ ഇതാക്കി വെച്ചീരുന്നു തെങ്ങ് ഒരു കുണ്ടിലായിട്ട് നമ്മള് സ്കൂൾ മു ആ അങ്ങനാക്കി വെച്ചീ അപ്പം അ ന്റെ ഉള്ളിക്കിടും ന്നിട്ട് മക്കള് തിന്റെ ഉള്ളിക്ക് എറക്കി കൊണ്ടൊന്നിട്ട് അതിങ്ങക്ക് മണ്ണിങ്ങനെ കേറ്റിടും അവരടിച്ചു മുറ്റത്ത്ന്ന് അടിക്കണ ചണ്ടിയുല്ലേ മുറ്റന്ന് അടിക്കണ ചണ്ടീല്ലേ ഈ എലയും ഇതൊക്കെ നല്ലൊള്ള എങ്കില് ആ എലയും കൂടി അതിന്റെ മേലേക്കാണ്ട് ചെല്ലുമ്പോ പിന്നെ അതൊരു വളായി മാറാണവടെ എന്നിട്ട് ആ തെങ്ങ് പോയിന്ന് എല്ലാരും മുദ്ര കുത്തീന്ന തെങ്ങാരുന്നിട്ടാ തേങ്ങേ ണ്ടായിരുന്നില്ല ആ താ ഇടി കൊണ്ട്‌കണ് അത് പൊയിക്കണ് അങ്ങനെ എന്ന പിന്നെ എങ്ങനായാലും പോയാ മൊതലല്ലേ ഞാനും കരുതി പോയ മൊതലല്ലേ ഇനീപ്പോ അതൊരു വേസ്റ്റും കുയിയായി അവടെ നിക്കട്ടെ മുറ്റത്തങ്ങനെ തടയ് മുറ്റം കെട്ടിയ സമയത്ത് ഒരു തടം കെ അതിങ്ങനെ കെട്ടിണ്ടാക്കിയതാ പടവ് സിമെന്റും മറ്റേ ആ ഹോളോ ബ്രിക്സിന്റെ കല്ലൊക്കെ വെച്ച് കെട്ടിന്നേ അപ്പൊ പിന്നെ എനിക്ക് ചെടി കുയിച്ചിടുമ്പള് പിന്നെ ആ പോയ തെങ്ങല്ലേ ഇക്കൊരു ഇതയ്ക്കോട്ടെ വിചരിച്ചക്കണ്ട് ഞാനും തന്നെ ഒരു പൂന്തോട്ടംന്നൊള്ള നിലയില് മാറ്റി തിരിക്കിയാരുന്നു അയിനെ അപ്പളാണ് ഇങ്ങനൊക്കെ വന്നത് അപ്പൊ പിന്നെ അയില് പിന്നെ ഒരു ഞങ്ങൾ പിന്നെ തെങ്ങുമെക്കെ നോക്കിട്ടേ ഇല്ല നോക്കലുല്ല കാരണം പോയതല്ലേ ഇനിപ്പ എന്തിനാ അയിനെ നോക്കണെന്നുള്ള ഇതായിരുന്നു പക്ഷെ ഒരു
പോയ തെങ്ങാന്ന് പേര് വെച്ച തെങ്ങാണ് പക്ഷെ അത് മുറിക്കാനൊരാളെ കിട്ടില്ല തടി പോയിട്ടില്ല്യാന്നു തെങ്ങിന്റെ തലയാണ് എല്ലാരും പറയുന്നത് ഇടി കൊണ്ട് പോയാതാണ് ഇനി ഉണ്ടാവൂല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അയിന്റെ എല ഫുള്ള് കൊഴിഞ്ഞിന്നു അത് പറയില്ല നമ്മള് മരിക്കാനാവുമ്പാ ആയുസ് കൂടാന്ന് പറയില്ലേ ഒരു സാറു കൂടാന്ന അതേമാരി ഇന്താകണ്ട് പിന്നൊരു ചേട്ടൻ വന്നീ നിന്നെ കാണാൻ വേണ്ടീട്ട് കാലി വരുന്ന സമയത്ത് ഇതിന്റെ വിവരം അറിയാൻ വേണ്ടി ഒരു ചേട്ടൻ വ ചേട്ടാ അകത്തേക്കൊന്നും കേറീല്ല ആ മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ രണ്ട് തെങ്ങ്ണ്ട് നാല് സെന്റ് സ്ഥലം വല്യ വീട് താഴ്മേലൊക്കൊള്ള നല്ല വല്യ വീടാണ് അപ്പൊ കെണറില്ല്യന്നൊള്ള പരാതി ഇങ്ങനെ പറയാ അങ്ങ് കെണറില്ല ഷെയറെയിത സമയത്ത് കെണറ് പോയി
ഉം
കിച്ചണും ബ അ അ ഒരു ബാത്റൂമൊക്കെ പോയി രണ്ട് മൂന്ന് ബാത്റൂം അയിലോട്ട് പോയി ഷെയറിങ്ങിലട് പോയി അപ്പൊ തറവാട് വീടായിരുന്നു അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചപ്പോ ഫുള്ളയി നമ്മളെക്കൊണ്ട്ടെ കഴിയൂല അവിടെ നല്ല റേറ്റാണ് ആ കാരണത്താൽ അപ്പൊ അന്നേരം അപ്പൊതിങ്ങനെ പറയായിരുന്നു അപ്പൊ മൂപ്പരിങ്ങനെ ഇങ്ങനെ ഓരോന്ന് കണ കുട്ടിങ്ങനെ മേലേകോടെ നോക്കിയക്കി തെങ്ങുമെക്കാെടെ നോക്കിയതാണ് ഹി ഹി ഹി തേങ്ങയോട് തേങ്ങ ഒരല് കാണില്ല ആമ്മ തേങ്ങ അല്ല ചെങ്ങായി പറ എ ന്ത്‌ ഈ ഒരു തെങ്ങ് പോരെ ങ്ങക്ക് നാല് കിണറും കൂടി അട ക്കള ഉണ്ടാക്കാന്നാന്നറഞ്ഞു ന്റെ എന്തിനാടാ കളിയാക്കണ് എന്തിനാടാ കളിയാക്കണ് പൊ എറങ്ങി ഇങ്ങട്ട് നോക്കി മൻസ്സാന്പ
ഞാന് ആ ങ്ങളെന്നെ കണ്ടിട്ട് ഇന്ക്
ക്കാൻഞ് ഞമ്മ നോക്കിട്ടന്നെല്ല അതാണ്ടാണ് ഇതിട്ട്ങ്ങന ഉണ്ടാവുംന്ന് മനസിലായതന്നെ അനുബവത്തിന്ന് ണ്ടായത സംഭവാണ് അതില് മൂപ്പര് പറഞ്ഞപ്പളാണ് ഞമ്മൾ നോക്കുണ റഹ്മാനെ
ച്ച് ല്യേ ഞാൻ എവിടാ കൊണ്ടായിട്ട് ഞാനൻ ദൂ തറവാട് തൊട്ടടുത്തന്ന വീട് അപ്പൊ അവിടെ സ്ഥലണ്ട് അപ്പൊ ഞാന് മുരിങ്ങിയന്റെ മരത്തിന്റെ മുരടിന്ട്ട മുരിങ്ങ മരത്തിനൊക്കെ അത്രൊന്നും വേല്ലോ ആയികടന്ന് അങ്ങനെ
മുരിങ്ങ മുരിങ്ങ മരത്തിന് കൂടുതൽ ഇത് ഇട്ട കഴിഞ്ഞാല് ഇത്പോയാല് കഴിക്കുംണ്ടല്ല അങ്ങനെ പ്രശ്നണ്ട് അത് ശ്രദ്ധിച്ണോ ങ്ങള്
പ്രകിച്ചു പോയി കട്ട് ചെയ്യര്തെ റേഞ്ച് പോയതാണ് മം മം
മുരിങ്ങക്ക് ഇത് കൂടുതല് വെള്ളക്കെ ചെല്ലുമ്പളേ എല കയി
എല കഴിക്കൂ അങ്ങനെണ്ട്
എനിക്ക് ഞാന് പാത്രം കഴിക്കണ വെള്ളം വെല്യ മുരിങ്ങ കായ മുരുങ്ങട്ടാ അതണ്ടാന്ന ക്ക്റില അതിന് പാത്രം കയ്ക്ണ വെള്ള ആ അതണ്ടാവും നല്ല കായ മുരിങ്ങാണ് അ
ആ ചെടി മുരിങ്ങയന്നാ പറയാ പക്ഷെ അതിന്റെ ല സാധ നാടന്റെ എല പോലല്ല നാടന്റെ എലക്ക് ആ ഒരു രുചി കിട്ടൂല ഒരു കൈപ്പും പിന്നെ ചവർക്ക് ചവർക്ക് അരച്ചാലും ആ ആ ചവച്ചാരച്ചാലും ചണ്ടി പോലെ അവിടക്കടുക്കും വായല് എറങ്ങി കിട്ടൂല
ആ
അതാണ് ചെടി മുരിങ്ങി ന മറ്റു സാധ നാടൻമരിങ്ങ നാടൻമുരിങ്ങിന്റെ വ്യത്യാസം ആ അങ്ങനെ ചെയ്യ എന്തായാലും അപ്പൊ ഇനി ഞാൻ എന്തേലും വെറുതെ ഞാൻ
ഞങ്ങള് മുമ്പാരത്തള്ളെ മണക്കണ്ടന്നുള്ള നലയിലാണ് അങ്ങനെ ചെയ്തത്
മ എന്റെ ഉള്ളിൽ തേങ്ങ പൊളിച്ച ഒന്നും ഉണ്ടാവുല്ല ചേ ചേരട്ട പോലുണ്ടാവുല വെല്യ മയിനായിട്ടുള്ള ഒരു അത്ഭുതം ഞ്ഞി എന്തായാലും ഇന്ന് ചെയ്തോക്കണം
മം നോക്കടാ വിളിക്കൻണ്ട് ട്ടോ ആ മഴ തുൊടങ്ങിട്ടേ
ആ അതെ അതെ ഒക്കെ ന്നാൽ